കേക്കാടി
കേക്കാം കേക്കാം ഹെലോ
നീ ഇന്നാ ഹലോ കേക്കാവോ
കേക്കാം കേക്കാം പറഞ്ഞോ
അക്ഷയ്
പണസാക്കല്ലേ
ആഹ് പണച്ചാ
പക്ഷെ എനിക്കാ സ്റ്റോറി കണ്ട്ട്ടാെന്നും മനസ്സിലായില്ലാ ആഹ് അതാ ഞാനും പറയ്ന്നേ ഫസ്റ്റ് സ്റ്റോറി തന്നെ അർജന്റീന തോക്ക്കയാണ് എങ്കിൽ ഞാനഞ്ച് പപ്പ്സ് വാങ്ങി തരാന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ടവൻ എന്തിന് പപ്പ്സ് വാങ്ങിച്ച് കൊട്ത്തേ അർജന്റീന ജയിച്ചില്ലേ അത് എനിക്ക് മനസ്സിലായില്ലേ മൂന്നേ രണ്ട്
ആഹ് മൂന്നേ രണ്ടല്ലേന്ന് ഇവെന് പിന്നെ എന്തെര് പെറ്റി ഇവൻ എന്തിനാ എനിക്ക് ഞാ അങ്ങനെ രണ്ട് മൂന്ന് വട്ടത് കേട്ടോക്കി ഇനി ഞാൻ കേട്ടതിന്റെ പ്രശ്നാണാേണെന്നും പറെഞ്ഞിട്ട്
സെയിം ഞാനും അത് ഞാൻ ഞാ അവന്റെ ഫസ്റ്റ് മറ്റേ ഞാൻ അത് നമ്മള് നമ്മളെ രണ്ട ഞാൻ അവെന്മാര് രണ്ടാമത് ഇട്ന്നേയ്ന് മുമ്പ് ഒറ്റെയ്ക്കാണ് മറ്റേ സാനം ഇട്ടിര്ന്നേ ആദ്യത്തത് അപ്പം ഞാനിങ്ങെനെ നോക്കി ഇത് ഇതെന്തെര് അർജന്റീന എന്നിട്ട് അവൻ ഇന്നാണാ സ്റ്റോറിട്ടേ ജയിച്ചെത് ഇന്നെലേ
ഓഹ് ഓഹ് ആഹ് ഇന്നെലെ രാത്രിയാര്ന്ന് കളി ഇന്ന് രാവിലേയ്ര്ന്ന് കളി
ആഹ് അന്നെച്ച ഇന്ന് ഇന്ന് മൂന്നരയ്ക്ക് വെളുപ്പാൻ കാലത്ത് ഓഹ് എന്നിട്ട് ആഹ് ഞാന് ഇവ എന്തെര് പറയ്ന്നെ ഇനി എന്നിട്ട് ഞാം പോയിട്ട് അർജെന്റീനേടെ ലിസ്റ്റെട്ത്ത് നോക്കി എന്തെര് ഡാ ഇനി അർജെന്റീനെ കളി ഏഴാം തിയ്യെതിയെ ഒള്ളൂ പ്പ ഇവ ഇനി എന്തെര് എന്തെര് പറയ്ന്നേ പ്പോ രോ അഞ്ച് മിൻറ്റോണ്ട് എ അഞ്ച് പപ്പ്സും മേടിച്ച് കൊട്ത്തോണ്ട്‌രിക്ക്ന്ന്
വേറെ എന്തെങ്കിലും ആയിരിയ്ക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ പറ കേട്ടെത് മാറിപ്പോയതായ്രിക്കും
ആഹ് ആഹ് ഇനി എന്തെരാണോ എന്തോ ഉദ്ദേശ്‌ച്ചേ ഇനി അവ ആക്ക്ന്ന പോലെ പർഞ്ഞതാണോ എന്തോ തിരിച്ചാണോ അത് ഉദ്ദേശ്‌ച്ചെത്
ആഹ് അങ്ങനെയേണോ എന്തോനി പക്ഷെ അവ അർജന്റീനെയെല്ലേ
അർജെന്റീനേ ആഹ്
അർജെന്റീനേണാ പോർച്ച്ഗല്ലാണാന്നെനി
എനിയ്ക്ക് പോർച്ച്ഗല്ലാണെന്ന് തോന്നുന്നു അർജെന്റീന എല്ലാന്ന് തോന്നുന്നു അവൻ
ഒഹ് അതായിരിക്കും അവൻ ഇങ്ങെനെ പറഞ്ഞി
ആഹ് അവൻ തിരിച്ച് പറഞ്ഞേയ്രിക്കും മിയ്ക്കവാറും
ഞാ ആഹ്
ഓഹ് അർജെന്റീനെടെ കളി സീൻ തന്നെല്ലേ അർജെന്റീനേനെ പോലെ തന്നെ മറ്റവര് പൊളി ച് മറ്റവര് ഭയ്ങ്കെര കൊ
മറ്റവര് പയ്ങ്കര കളിയായ്ര്ന്ന് ആഹ് പയ്ങ്കര കളിയായ്ര്ന്ന് എന്ന് വെച്ചാ സംഭവം എന്തെരായ്ര്ന്നെന്നോ സാധാര്ണ തൊണ്ണൂറ് മിനിറ്റെല്ലേ കളി വെര്ന്നത്
ആഹ്
പക്ഷെ ഇന്നലെ കളിച്ചപ്പഴ്ന്ന് പറഞ്ഞാ ഇന്നലെ തൊണ്ണൂറ് മിനിട്ടില് ടൈയായ്ര്ന്ന് കളി രണ്ടേ രൺ അതായെത് ആദ്യെത്തെ ഹാഫ് കളി വരേം മറ്റെവെരാണ് അതായെത് മറ്റേ എതിർ ടീമാണ് ആഹ് ഈ ഒരു ഗോളടിച്ച് ന്‌ന്നെത് അർജെന്റീന ഒന്നും അടിച്ചില്ലായ്ര്ന്ന് ഹാഫ്
കോർഗോ വേണ്ടെയാ എന്തോ
കോ അങ്ങനെ ന്തോ ആണ്ടെണ് കറക്റ്റ് അറിയാൻ വയ്യ അപ്പഴ് ഈ ഗോൾ അടിച്ചപ്പോ അവര് അടിച്ചില്ലയിരുന്നു അത് കഴിഞ്ഞപ്പഴ്ത്തേക്കും സെക്കൻഡ് ഹാഫ് കളിതോടങ്ങിയപ്പോഴ അർജന്റീന വീണ്ടും ഗോളടിച്ചു അപ്പ അവരും ഗോളടിച്ച് അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് കറക്റ്റ് എത്തിയപ്പ രണ്ടു പേരും ഈക്വൽ ഗോൾ അടിച്ചാണ് നിന്നത് പക്ഷെ വീണ്ടും എക്സ്ട്രാ മുപ്പത് മിന്
അപ്പ എക്സ്ട്രാ മുപ്പത് മിനിറ്റ് എന്തിനാണ് ഈ ടൈ ബ്രേക്കേയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്ന സമയം ആണോ
സാധാര്ണ അങ്ങന കൊടുക്കാറില്ല കാര്യം പോർച്ചുഗൽന്റെ കഴിഞ്ഞ കളീല് ടൈബേ ക്രായിര്ന്നു ഒന്നേ ഒന്നേ രണ്ടേ രണ്ടായിട്ടാണ് പോർച്ചുഗലിന്റെ കഴിഞ്ഞ കളി നിന്നത് സീറോ സീറോ ഒന്നേ ഒന്നേ അങ്ങനെട്ട് തൊണ്ണൂറ് മിനുറ്റ് നിർത്തി പക്ഷെ അർജന്റീനയുടെ കളിയില് പ്പൊ ഇങ്ങനെയാണ് മുപ്പത് മിനിറ്റ് എക്സ്ട്രാ കൊടുത്ത് ആ മറ്റേ അവർക്കൊന്നും ഇത കീല അതെന്തുവാണന്ന്റിയാമേ ആ ഒരു തിലാണ് അർജന്റീനക്ക് കിട്ടിയത്
ഓഹ് അങ്ങനെയാ അത് അ മേ ബി ഇനി മുതലുള്ള കളിഞ്ഞിഅങ്ങനെയണ എന്ത് ഇത്രയും ഈ ഈ ഇനി വരാൻ പോണതൊട്ട്
അത് ഇപ്പൊ കൊറെ പേര് പറയുന്നേന്ന് ച്ചാലേ അതിപ്പോ കൊറ പേര് പറയുന്നേന്ന് വെച്ചാ ഈ എന്തുവ അർജന്റീനയ്ക്കല്ലേ കൂടുതല് ഫാൻ ബേസുള്ളത് അപ്പം ഈ അർ ജന്റീന ഇപ്പോ ഈ കളി തോറ്റുഴിഞ്ഞാ അർന്റീന വേൾഡ് കപ്പിലോട്ട് ഫൈനൽകളിയിലോട്ട് വരു തില്ല ഫൈനൽ കളീല് വന്നില്ലെങ്കി ഈ ഫാൻസിന്റെ എന്തോ പറ്റും എണ്ണം കുറയത്തില്ല അപ്പൊ ടിക്കറ്റിന്റെ ടിക്കറ്റ് വിറ്റു പോകുന്നതും കുറയൂലേ അങ്ങനൊരിത് വെച്ചിട്ട് കൊടുത്തതാണെന്നും പറയുന്നു ഇതിലേതാണ് സത്യം നമ്മക്കറിയത്തില്ല ഇനിങ്കി ഹേറ്റേഴ്സ് ഉണ്ടാക്കുന്നാണോ ന്തോ
അങ്ങനെയാന്നെനിക്ക് തോന്നല എന്നാ പിന്നെ മറ്റേ ഗ്രൂപ്പാര് പ്രശ്നം ഉണ്ടാക്കൂലേ
മറ്റേ ഇതെന്തോ അങ്ങനെന്തോ ഇതാണെന്നൊക്കേണ് പറയുന്നത്
എനിക്ക് തോന്ന ഇനി മുതല്ള്ള അങ്ങോട്ട്ള്ള എൻസി ഇത്പെൻഡിങ്ങാവാറായില്ലേ പതിനേഴിനങ്ങാണ്ടല്ലേ ലാസ്റ്റ്
ആഹ് ലാസ്റ്റ് കളി പതിനേഴിന്
ആഹ് അപ്പ എൻഡിംഗാവാനാവുന്നൻസ്ര്ച് ടൈമരുന്നത് നുസി ഇവർക്ക് ഈ ഓരോര ടീമിനേം എലിമിനേറ്റ് ചെയ്ത് കളയാണോല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടായിരിക്കാം ടൈംബ്രേക്കർ വെചേന്ന് തോനന്ന് ഇത് ഇനിയിപ്പ ഇവര് വീണ്ടും വീണ്ടുമൊരു ടൈ വന്നാ ഇനി ഇവര് വേറെ ഉള്ളോരോട് കളിക്കണ്ടേ അപ്പൊ അതുകൊണ്ടായിരി അഹ് അപ് അങ്ങനെല്ലിപ്പാ പക്ഷെ മ്മാടെ കരച്ചി പാവോല്ലേ
ഓഹ് മെസ്സിയും മാംച്ച മെസ്സിക്കൊക്കെല്ലാ ഫസ്റ്റ് കാഫ് കളി കഴിഞ്ഞപ്പഴ് ആകെങ്ങ് ഇതായിപ്പോയി ചക്ക് നല്ല കളിയായിരുന്നവന്മാര് സൂപ്പർ കളിയായിരുന്നു
ഓ ഇവമാര് കൂടുതലും ഭയങ്കര നല്ല ഡിഫൻസ് ആണ് എടുത്തേന്ന് തോന്നുന്നു സ മറ്റവന്മാര് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നോക്കിയണം തോന്നുന്നു
ആ മറ്റേ ആ ആ ബോളിന്റെ എന്ത് പേരെന്തുവാ മറ്റെയ്ല് ഡിഫൻസ് എടുക്കുന്ന ആളന്റെ ആ അവനായിരുന്ന അടി
ഗോ കീപ്പറ ഗോൾ കിപ്പറ
ഗോൾകീപ്പറാണോ മറ്റേ സോഫ്ർ അങ്ങനെന്തരോ പറയൂല്ലോ
മറ്റേ അവിടെ നിക്കുന്ന ആളല്ലേ മറ്റേ ഗോൾടിക്കുന്ന സ്ഥലത്ത് ഗോൾ കി പറായിരിക്കുംന്ന് തോന്ന്ന്നു
അങ്ങനത്തെ കാര്യം
ഓ ആഹ ദീരെ
പക്ഷെ ഇവന്മാര് ആണോ?
ആ ആ ധീരസേന വിളിക്കാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞ വിളിക്കാംന്ന് പറഞ്ഞ്
ഓ ഗായത്രീനെ വിളിച്ചായിരുന്നാ?
ഇല്ല ഇല്ല ഗായത്രി വീടത്തിക്കാണോടി
ആ വീടെത്തി കാണോ അവള് ഏഴേക്കെ ഏഴരക്ക എന്നെ വിളിച്ചപ്പോ അവള് പറഞ്ഞത് അവളിങ്ങനെ എത്തി എ എത്താറായി എന്നാണ് എനിക്ക് പറഞ്ഞത് ഏഴ് മണിക്കോ ഏഴേ കാലി എന്തോ വിളിച്ചപ്പം അപ്പൊ ഇപ്പ അവള എത്തിക്കാണ് പക്ഷേ ഇനി അവക്ക് അവിടെ ചെന്നിട്ട് വിളിക്കാൻ പാടാണ് വീ
ആ അതാണ്. നാളെ അവൾ തിരിച്ചു വരോല്ലോ.
ആ തിരിച്ച് അവർ രാത്രി വിളിക്കാം നമ്മക്ക്.
ആഹ. ഈ ആറാംന്തി വരെ സമയണ്ടല്ലോ അപ്പൊ കൊഴപ്പല്ല.
ഓ ഓ.
ആ പിന്നെ നാളെ എന്തൊരു പരിപാടി?
നാളെ എന്തുവാ ആറ്റിങ്ങ പോണന്നൊരു പ്ലൻ ഉണ്ട്. നീ വരുവാണെങ്കിൽ നീ ആദ്യത്തേ കൂടെ വരുവാണെങ്കിൽ നമ്മുക്ക് പോവാ ആറ്റിങ്ങല്.
ഓ ഇനിയിപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷനും മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറെ പ്രിന്റും കൊറെ പൈസ പൊട്ടു- ട്ടുപ്പ ഉടനെ.
ഇനി അതിന് പ്രിന്റ് പിന്നെ സി പിക്ക്. സി പിക്ക് ഇത് വേണ്ട. പക്ഷെ,
സി പി എങ്ങനെയാണ് പാംലെറ്റും ലീഫ്ലെറ്റും ആണോ?
ആ. അത് നോർമലി പാമും ലീഫക്റ്റ ആണ്. പക്ഷെ അഞ്ചു മേമ്ന് ഭയങ്കര എന്തൊക്ക. ഒക്കെയോ സാധനങ്ങളൊക്കെ എക്സ്ട്രാ വേണം.
ഓ പിന്നേ. ഒരാഴ്ചയെങ്കിലും വിഷ്ണു സാറിനെ ഡാനിയമേമ്നെ കിട്ടിയ എടു- ത്തിട്ട് എങ്ങനെങ്കിലും പോണം. പിന്നെ എനിക്ക്- ഉം.
എൻ ഐ സി വിട്ടണം. എൻ ഐ സിയിലാണ് കേസ് മൊത്തം. എൻ ഐ സി ന്നാണ് ഈ കെയർ പ്ലാന്, കെ എം സി ഇതെല്ലാം എൻ ഐ സിന്ന് എടു - ബാക്കി സ്ഥലത്തൊന്ന് കേസെടുക്കായില്ല. വാർഡിലൊന്നും.
ആഹ് ഒരു സ്ഥലത്തൂല്ല. എൻ ഐ സില് മാത്രേ ഉള്ളൂ.
ആ. ഈ എൻ ഐ സി പോകുമ്പോം ഇവര് വേണം.
ഓ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെല്ലടീ. ഈ ഹെൽത്ത് എഡ്യൂക്കേഷനും ഈ സ- ഒക്കെ പ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ?
അങ്ങനെ അങ്ങനെ.
അങ്ങനെ ഇപ്പി. പിന്നെ ഡാനിയാ മാമിനൊന്നും ഇപ്പ വിഷ്ണു സാർ എന്തായാലും ഉണ്ടെങ്കി എൻ ഐ സിടെ ഭാഗത്ത് സാർ വരൂല്ല.
ആഹ്
സാർ അവിടുത്തെ മാനേജറമായിട്ട് അടിയായേണ്ട് സാറ് വരൂല. പിന്നെ വരുന്നുണ്ടെങ്കി ഡാനിയ ഫ്രട്ടോടയിരിക്കും.
മനസ്സിലായി.
ആഹ്.
അത് എന്റെ കാര്യം കൊണ്ടല്ല. സാറിന്റെ മറ്റേ സീനിയേഴ്സിന്റെ പ്രശ്നയിട്ട്. സീനിയേഴ്സ് ആയിട്ട്. സീനിയേഴ്സ് ബ്രേക്ക് എടുത്താ അതെന്തോ? ഇങ്ങേര് വേറെ പറഞ്. ഉ അവിടുത്തെ പെണ്ണുംപിള്ള വേറെ പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രശ്നം. ആഹ് സാറിന് അങ്ങോട്ട് ഇഷ്ടവല്ല.
പക്ഷെ ഈ ധീരജ് ഇതിനെപ്പറ്റി- പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളെ സീനിയേഴ്സിനെ മറ്റെ സെലക്ട് ചെയ്യാത്ത കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ല. ധീരജ്നടുത്ത് ഇന്നാണ് ഞാനും ഡി എസ് ണ് പറഞ.
എന്തോ സെലക്ട് ചെയ്യാത്ത കാരിയോടി?
മറ്റേ സീനിയേഴ്സിനെ നമ്മളെ മറ്റേ കിംസില് സെലക്ട് ചെയ്ല്ലെ റിക്രൂട്ട്മെന്റില്. ആഹ് അത്. അതൊന്നും അവളറിഞ്ഞില്ല. അവളല്ല എസ് എൻ എക്ക്. പോയൊക്കെല്ലായിരുന്നോ. അവള് ഇതിന് നമ്മൾ അഷ്ടറക്കിയത് അറഞ്ഞില്ല അവള്.
ഏഹ് അതറിഞ്ഞില്ലേ?
അതും അവളറിഞ്ഞില്ല.
ആഹ് സൂപ്പർ. ആ സോണി മാമിനടുത്തന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു. നമ്മുടെ കോളേജുമായിട്ട് അതിനരു ബന്ധം ഇല്ല. സൊ ഡയറക്റ്റ്ലി നമു- കോളേജ് ഓഫ് നഴ്സിംഗും ആസ്ഥത്രമായിട്ട് ബന്ധമില്ല. പിന്നെ നമ്മൾ ഈ- കിംസ് ഹോസ്പിറ്റലുഴിലോട്ട് വരുമ്പോഴാണ് നമ്മുക്ക് ആ ഒരു ഇത് വരുന്നത്.
ആഹ്ന്ന് അത് കൊണ്ട് ചിലപ്പോ ന മ്മള് യൂണിഫോം അവര് ചേഞ്ച് ആക്കുമെന്നൊക്കെ പറയുന്നെന്ന്.
അത് എനിക്ക് തോന്നുന്നു ക്ലിനിക്കൽ യൂണിഫോം മാറ്റിയാലായി. നമ്മളെ കോളേജ് യൂണിഫോം ഒന്നും മാറ്റൂല.
കോളേജ് യൂണിഫോം മാറ്റത്തില്ല. കാരണം അതിപ്പോൾ ഓൾറെഡി മാറ്റിയതല്ലേ. ഇനി ക്ലിനിക്കൽ യൂണി ഫോം ചിലപ്പോ നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോ നമ്മളെ യൂണിഫോം ച ചേഞ്ച് ആവും.
ഏഹ് എനിക്ക് എനിക്കും അങ്ങനെ തോന്നണ്ട്. അടു ത്തെ സിസ്റ്റർമാരുടെയും മാറുന്നുണ്ടെന്ന് പറയുന്നു.
സിസ്റ്റർമാരുടെ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിക്കയല്ലേ ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് ആവുമ്പോം. അപ്പൊ എനിക്ക് തോന്നണ് നമ്മളെ യൂണി ഫോം എനിക്കു തോന്നി ഒന്നീ മിക്കവാറും ഇന്റേൻസുകാർക്ക് വേറെ യൂണിഫോം ആക്കുമായിരിക്കും.
എനിക്കും തോന്നുന്ന്. പക്ഷെ ഒരു കണക്കിന് അതു തന്നെ നല്ലത്. ഇപ്പ ഇപ്പൊ എല്ലാരും ഒരുപോലെരി ക്കുന്ന്. ഇപ്പൊ ആര് എ ന്തര് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മാറ്റിയാ കൊള്ളാം. ഇതിനെ ഇത ഇതേ പോലെയൊക്കെ തന്നെ ഇരിക്കും. ഇനി ആഹ് പച്ചായും ചുവപ്പും നീലയൊന്നും കി വേറൊന്നും വരാതിരുന്നാ. നീലയൊക്കെയാണേ കൊള്ളായിരുന്ന്.
ആഹ് നീല കൊള്ളായിരുന്ന്. പിന്നെ അസ്റ്ററിലെ യൂണിഫോം പച്ചയും വെള്ളയും ആണ്. ഐ ഡി കാർഡ് ഒക്കെ വേറെയാണ്. പിന്നെ അവരുടെ യൂണിഫോമിൽ നമ്മളെ പേരൊക്കെ എഴുതി വയ്ക്കും.
ഓഹ് എനിക്ക് ഞാൻ നമുക്ക് ആഹ് സീനിയർ ചേച്ചി നമുക്ക് ഫോട്ടോ കാണിച്ചു തന്നായിരുന്നു. എന്നുവെച്ചാലേ അന്ന് നമ്മളാ ചെന്ന് ചെന്ന സമയത്ത് ഈ യൂണിഫോം ചെയ്ഞ്ച് ചെയ്യണന്നും പറഞ്ഞ് ഗായത്രി സിസ്റ്റർടെടുത്ത് പറഞ്ഞപ്പോ ഗായത്രി സിസ്റ്റർ പറഞ്ഞ് ചെയ്ഞ്ച് ചെയ്യൂന്ന് തോന്നുന്നടേ എന്ന് വെച്ചാ അവരുടെ എംബ്ലോവും കാര്യങ്ങളൊക്കെ ഇതിന ത്തെ എന്നു വെച്ചാ ഈ ആസ്‌റ്റർ മാത്രമല്ല മോ നാല് ഹോസ്പിറ്റൽ എന്നുവെച്ചാ കിംസ് ഉൾപ്പെടെ നാല് ഹോസ്പിറ്റലിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. കെയറ്
ഇതില് കൂടുതല് ആഹ് അങ്ങനെ എന്തോങ്ങാണ്ട് ഉണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ ഉള്ളത് ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതല് ഇതുള്ളത്. അതായത് ഈ ആഹ് ഇത് ഉള്ള ശതമാനം കൂടുതലുള്ളത്.
ഓഹ് എയ്റ്റി പെർസെന്റേജാ സിസ്റ്റി പേഴ്‌സ്ൻ്റേജാ എങ്ങാനും ആസ്റ്ററ്. ബാക്കി എത്രേ ട്വന്റി പെർസെന്റേജ് പത്തെങ്ങാണ്ട് കിംസിന്. ബാക്കി കെയർ ഹോസ് പിറ്റലിന് പിന്നെ വേറെ ഒന്നും കൂടി ഇണ്ട്.
ആഹ് ആഹ് ആഹ് ഓഹ് ഓഹ് അങ്ങനെയാണ് കാര്യങ്ങള്.
ഉം ഓഹ് ശരി ശരി.
ഉം ശരി.